ഹലോ
ആഹ എന്ത്തു പാട കേക്കണ്ടോ
ആഹ കേക്കണണ്ട്
എന്താ അന്ന തന്നെ
ഉം ഫുഡ അഴിച്ചിട്ടില്ല ഫുഡ അഴിക്കണം ഉ അ വൈകി പോയി ഉ നിങ്ങെ ഫുഡ് അയച്ചോ
ട്ടഴച്ചു നേരത്തെ കഴിച്ചു ആ ആഹ നേരത്തെേ കഴിച്ചു
ആഹ ഞാൻപ്പ എങ്ങനെ വെറ അത ഇങ്ങനെ ഇരിക്കയാണ് അപ്പൊ എന്താ ചെയ്യണ്ടേന്ന് എനക്ക് അറിയില്ല ഉം
ഉ എന്താ എന്തെങ്കിലും ജോബിനെ ജോബ് നോക്കണ്ടോ എന്തെങ്കിലും ജോബ് നോക്കണണ്ടോ ചച്ച
പക്ഷെ എന്തിനാ പോകണ്ടേന്ന് എനിക്കറിയില്ല ടീച്ചിങ് ഫീൽഡ് വേണോ മേഡി ഫീൽഡ് വേണോാ കൊമേഴ്സ് അങ്ങനത്തെ ഫീൽഡ് വേണോ പിത് വേണും ഭയങ്കര കൺഫ്യൂഷന ആാണ്പ്പൊ എനിക്ക്
എന്തെങ്കിലും കമ്പ്യൂട്ടർ കമ്പ്യൂ പഠിച്ചാല് അതാം ബെറ്റർ ഇപ്പൊ കാരണം ഇപ്പ അതല്ലേ ഫീൽഡില് കൊറെ ജോബ് വേക്കൻസി ഉള്ളത് എന്നാ അഡ്മിനിസ്ട്രേഷനോ അങ്ങനെ എന്തെങ്കിലോ
ആഹ ഇപ്പൊ ഫുള്ള് ഫോണ കൂടി അങ്ങനെയൊക്കെ ആയിറ്റായി കമ്പ്യൂട്ടർ കൂടി റോബോട്ടിക് ആയിട്ടുള്ള ആഹ ആ ഉള്ള അങ്ങന യാണല്ലോ ഇപ്പ വരുന്നത് അപ്പൊ ഞാനും അങ്ങനത്തെ എടുക്കാൻ തന്നെയ വിചാരിച്ചിരുന്നത് പക്ഷെ എനിക്ക് പിന്നെ സിങ്ങിനൊക്കെ ഭയങ്കര താല്പര്യുണ്ട ഇനി
അതൊക്കെ കൊഞ്ഞെ അതൊക്കെ കൊറച്ച് ഏ വർഷ രണ്ട വർഷ ഒരു വർഷം ഇതാക്കക്കെ ഇണ്ടാവര ആറു മാസം അങ്ങനൊക്കെ ഉള്ള ഉണ്ടാവും ചെിലിയ കോഴ്സ് ഫാർമസിക്സ് ഫാർമസിസ്റ്റ് ഒക്കെ ഉണ്ടാവും
ആ അതൊക്കെ ഞാൻ നോ ക്കണ്ട് പക്ഷെ എന്താന്ന് ഒന്നും അങ്ങോട്ട് ശരിയായി കിട്ടണില്ല ചെലതിന് ഭയങ്കര ഫീസാരിക്കും ചിലതിന് ഡ്യൂറേഷൻ കൂടുതലാണ് അങ്ങനെയൊക്കെ ആയിട്ട് ഏ ഞാൻ ഉദ്ദേശിക്കുന്നത് നിനക്ക് അതോ ഓഫ് ലൈൻ ആണൊ ചെ ഓൺലൈ ഓഫ് ലൈനായി ചെയ്യാനാ ഇഷ്ടം കാരണം ഈ ഓൺലൈൻ പരിപാടീന്ന് പറഞ്ഞാ ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഓഫ് ലൈൻ ആണെങ്കിൽ നമ്മളവിടു ന്നങ്ങട്ട് പോകും പിന്നെ ഫുള്ള് അവിടെ വർ ക്ക് ചെയ്തൊണ്ട് പക്ഷെ ഓൺലൈൻ ആകുമ്പോ നമ്മള് വീട്ടിലാകുമ്പളേ അപ്പൊ ടൈം മാനേജ് ചെയ്യാൻ കഴിയൂല ഉം വേറെ പലതാ വീട്ടിലെന്തേ ആദ്യം കേറ്റിയെ അങ്ങനെയൊക്കെ പലുതും വലുതാവുമ്പളേ ഉം മറ്റേത് നമ്മളുടേത്‌ ആ പൊറത്തേക്കങ്ങട്ട്‌ പോയാ പി ന്നെ നമ്മടെ അവിടെ അവിടെ നിക്കല്ലേ പിന്നെ അങ്ങോട്ട് ആ ടൈമ് കഴിഞ്ഞിട്ടല്ലേ ആ നമ്മളാ ടൈമ് കഴിഞ്ഞിട്ടല്ലേ നമ്മള് വ
ആ അത് ശരിയാണ്
ഉം അപ്പൊ ഓഫ് ലൈൻ ആയിട്ടാണ് ഇന്ന് കുറച്ചൊക്കെ അന്വേഷിച്ചീനി ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചീനി ഉം പക്ഷെ എനിക്ക് കൊറച്ച് ദൂരെ ഓ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം പക്ഷെ എന്റെ വീട്ടുകർക്കൊക്കെ എടുത്ത് വേണോന്നാണ്
ആ ദൂരെ കൊറച്ച് ഫ്രീ കി ട്ടണ വച്ചിട്ടായിരിക്കും അല്ലേ
ഉം എപ്പളും ഇപ്പം എന്നും ഇപ്പോ വീട്ടിലന്നെ അല്ലായിനോ അപ്പൊ കൊറച്ചൊക്കെ ഒന്ന് ആ ആ അപ്പൊ പുറം ലോകായി ഏറ്റവും കുറച്ചൊക്കെ ഒന്ന് ഇടപഴകാനൊക്കെ ഒരു അവസരം കിട്ടൂലേ അപ്പൊ അങ്ങനെ എനിക്ക് പൊറത്തു പോകുകയാണ് എനിക്ക് താല്പര്യം ഇല്ലത്
ഏതെങ്കിലും അന്വേഷിച്ച് നോക്കിയിരുന്നാ നല്ലത് എവിടെയെങ്കിലും അടുത്തുണ്ടോന്ന് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞാ
ചിലതൊക്കെ ഞാൻ നോക്കി പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാ ഏത് ഫീൽഡാ എടുക്കേണ്ടതെന്ന്
ഏ ഏതാ താല്പര്യം ഉള്ളതാണെങ്കില് ഏത്
ആ ഒരു ഫീൽഡ് എടുക്കുമ്പോ തോന്നും മറ്റേ ഫീൽഡാ നല്ലത് മറ്റേത് എടുക്കുമ്പോ തോന്നും ഇത് എല്ലാത്തിനും നല്ലത് ആ ആ ഉണ്ട്. അതിന് കൊറേ ഫീൽഡ് ഇറങ്ങിട്ടുണ്ടല്ലോ ഭയങ്കര കുറേ അഡ്മിനിസ്ട്രേഷൻ ആയിട്ടും അങ്ങനെ പല പലേ കോഴ്സുകൾ ഇറങ്ങി ട്ടുണ്ടല്ലോ
ആറ് മാസം മൂന്ന് മാസം രണ്ട് മാസം അങ്ങനെയൊക്കെ പലേ എക്സ്പെൻസീവും കുറവുള്ളതും ഉണ്ട് കൂടുതലുള്ളതും ഉണ്ട് ഇപ്പം അതിന്റെ ഒരു കാലമാണ് ഓൺലൈൻ ആയാലും ഓഫ് ലൈൻ ആയാലും ഒക്കെ ഉണ്ടല്ലോ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത നിറത്തിലുള്ളതൊക്കെ ഉണ്ട് ടീച്ചേഴ്സ് ഫീൽഡ് ആണെങ്കിലും ഓ ക്കെയാണ് എന്നാ പിന്നെ നമുക്ക്
ടീച്ചേഴ്സ് എനിക്ക് തോന്നണത് ഭയങ്കര സ്ട്രെസ്സ് ആയിക്കാരും എന്നാ എനിക്ക് തോന്നണത്
ഉം
കാരണം എന്താന്ന് വച്ചാ ആ ഉണ്ടാവും പക്ഷെ ഗവൺമെന്റ് കിട്ടി ക്ക് പ്രശ്നം പക്ഷേ ഗവൺമെന്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഈ പ്രൈവറ്റ് സ്കൂളിലൊക്കെ ആവുമ്പളേ ചെല പ്രൈവറ്റ് ഭയങ്കര സ്ട്രിക്റ്റായി കാര്യം
ഏ ഇപ്പോ
നമ്മള് വീട്ടിലെത്തിയാലും ഉം വീട്ടിലെ ത്തിയാലും നമുക്കൊരു സമാധാനത്തോടെ ഇരിക്കാൻ ടൈമ് ഉണ്ടാവൂല്ല. കാരണം കുട്ടിയേക്ക് നോട്ട് പ്രി പ്രിപ്പയർ ചെയ്യണം അങ്ങനെ പല പലേ
ഇപ്പയ്ന് ഒക്കെ ഓൺലൈനായിറ്റും ഒക്കെ വോയിസും കാര്യങ്ങളൊ ക്കെടണ്ടല്ലേ. അപ്പ പിന്നെ അതിനും ടൈമ്ട്ടൂല്ല. ന്നെ ടീച്ചേഴ്സിന് ഒരുപാട് പണിയെന്നേണ്.
ഉം പണിയാണ് പിന്നെ ഓരോരൊ പോരൻറ്സിന്റെ ചീത്തകൾ കേക്കണ്ടിയേ രും അങ്ങനെങ്ങനെ എല്ലാരുംഇപ്പൊ ഒരേ പോലെ ആണം ന്നില്ലല്ലോ. പല പലേ ആൾക്കാരല്ലേ കാര്.
പലേ മാറ്റള്ള കുട്ടിയേളായാലും കുറേ മാറ്റള്ള പലേ പലേ വിട്ട്ന്ന് വര്നാൾ ക്കാരല്ലെ.
ഉം
ഇഞ്ഞ് അഡ്മിസ്ട്രേഷനാ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലൊക്കെ നോക്ക്.
ഉം പിന്നെ ഇൻക്കീ ടൈമിന്റേതാണെ. ഇൻക്ക് ചെൽത് രാവിലെ പോണ്ട ഡ്യൂട്ടി ടൈമ് ഒക്കെണ്ടാവും അതൊക്കെ ഇൻക്ക് ബുദ്ധിമുട്ടാ.
ആഹ് അപ്പം പിന്നെ അതൊക്കെ ന് യമ്മളെ ഇപ്പം മെഡിസിൻ അതം ഇതൊക്കെ പ്പ അതിനൊക്കെ നോക്കാണെങ്കില്
ഉം മെഡിക്കൽ ഫീൽഡ് ആവുമ്പം ഉം ന്നങ്ങനേക്കാരല്ലേ
പിന്നെ ഹാഫ് ടൈം ഫുൾ ടൈം ആ അത് ചെൽപ്പം പിന്നെ ഫാർമസിസ്റ്റ് ഒക്കെ നോക്കിയാ ന്നാല്. ന്നാ പിന്നെ കുറച്ചൊക്കെ നമ്ക്ക് ടൽമ് എസ്പൻസ് ചെയ്യ. ഇപ്പോ ഹാഫ് ടൈമിൽ കിട്ടും. ഇത്ര ടൈമ് ഇത്ര മണിക്കൂറ് അപ്പൊ പിന്നെ നമുക്ക് ഫുൾ ടൈം നി ക്കൊന്നും വാണ്ടിയേരൂല.
ഉം അഹ്ശരി.
അതാവുമ്പോ നമുക്ക് ഇത്ര മണിക്കൂറില് ടൈം നമുക്ക് ഏത് ചിലപ്പോൾ രാവിലാണെങ്കിലും ഉച്ചക്ക് അങ്ങനെ നേരെ ഓരോ ടൈമ് തരുല്ലോ അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നിന്നാ മതി. പിന്നെ
എന്തായാലും ഞാൻ അങ്ങനെ സെർച്ച ചെയ് തോണ്ടിക്കാണ് അപ്പൊ ഇങ്ങളോട്‌ ഒരു സജഷൻ ചോദിച്ചാൻ വേണ്ടിട്ട് വിളിച്ചതായിനിയെ.
ഞാനേതായാലും ചോദിക്കണെ എനിക്ക് ടൈമിന്റെ കാര്യത്തിലായിരിക്കും അപ്പതിനനുസരിച്ചുള്ള ഫീൽഡ് ഏതാ വച്ചാല് നോക്കിയാല് അതായിരിക്കും ബെറ്റർ ആവാ.
ഉം
അനിമിസ്റ്റേഷൻ ആണെങ്കില് പിന്നെ അ അക്കൗണ്ടിങ് അക്കൗണ്ടിങ്ങാകുമ്പോളും ടൈം എക്സ്പെൻഡ് ചെയ്യും ഫുൾ ടൈം ഒന്നും ഉണ്ടാവില്ലല്ലോ.
ഉം പിന്നെ എനിക്ക് ഭയങ്കര തല പുണ്ണാ ചില ജോലിയൊന്നും എനിക്ക് വല്യ ഇഷ്ടല്ല. ഈ അക്കൗണ്ടന്റ് ച്ചൊക്കെ എന്താറിയോ ചിലപ്പോ ഒരു പോയിന്റോ, ഒരു ആഹ് ഒരു സംഖ്യ അങ്ങനെയൊക്കെ തെറ്റിയാല് പിന്നെ ഫുള്ളായിട്ട് പിന്നെമ്മൾ ഭയങ്കര
ശരിയാണ് അതങ്ങനത്തെ എല്ലാ ജോലിക്കും അതിന്റായിട്ടൊരു സ്ട്രെസ്സ് ഉണ്ട്. പറണ്ട കാര്യല്ല. എന്നാലും നമ്മള താല്പര്യത്തിൽ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുമ്പോ ആ സ്‌ട്രെസ് ഒക്കെ ഒഴിവാക്ക പ്പര്യണ്ടെങ്കില് ഇനി ഏത് പണിക്കായാലും അങ്ങനത്തന്നെല്ലെ.
പിന്നെ നമ്മള് ഹാർഡ് വർക്ക് ചെയ്യണന് അത്യാവശ്യം സാലറിം വേണം.
ഉം ഉം ശരിയാ അത്‌ വേണം അതല്ലാതെ ചെയ്തിട്ടും കാര്യ ഇല്ലല്ലോ.
ഉം ആഹ് അപ്പൊ പിന്നെ ഈ പ്രൈവറ്റ് റ്റ് മേഖലയിലൊന്നും വല്യ പൈസണ്ടാവുല എന്ന ഇൻക്ക് തോന്നണത്.
ആഹ പ്രൈവറ്റിലൊന്നും വല്ലാ ഇണ്ടാവല അ ഗൺമെന്റൽ തന്നെ ഉണ്ടാവുള്ളു. പിന്നെ അതിനുള്ള അനുസരിച്ചുള്ള നമ്മുടെടുത്ത് വിദ്യാഭ്യാസം മേണം കിട്ടണെങ്കില്അപ്പൊ നമുക്ക് എക്സ്പെൻസ് കിട്ടും ചെയ്യാം.
ഏതായാലും ഇപ്പൊ ഞാൻ അയിന്റെ ഒരു തിരക്കിലാണ് പ്പ അന എന്ത് ഭാവിൽ എന്തന്നില്ലേ
ഏതരെ പഠിചിനി
എങ്ങനെ
ഏതര പഠിച്ചീന്ന് ചോദിച്ചാദ്യം പ്ലസ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഏതെടുത്തീ ചോദിച്ചോ?
ഞാന് എം എൽ ടി ഒക്കെ പഠിച്ചതാണ് പക്ഷെ അത് മുഴുവനാക്കിയില്ല.
ഏ
ഉം അതങ്ങനെ പോയി ഉം
അത ഇനി പിനെ എഴതെടുക്കാനും പറ്റൂലായിരിക്കോ പിന്നെ ബാക്കി
അതെ അത് അതന്നെ തുടർന്ന് പോവ ഇനി അഞ്ചു വർസത്തിന്റെ ഉള്ളില് ആ പിന്നെ ചരിയാണെങ്കിൽ പക്ഷെ എനിക്ക് അപ്പഴ പറ്റിയില്ല.
ആഹ ശരിയാണ്
ഉ ഓരോര സാഹചര്യം കൊണ്ട്
ആഹ ഞമ്മളെ സാഹചര്യം നോക്കണല്ലോ അതനുരിച്ച് തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ കയിയും അതിന അങ്ങനെ തന്നെയാണ് എൻ്റെ കാര്യം എങ്ങനെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയന ശേഷം പിന്നെ തുടരണംന്ന് വിചാരിച്ച് പിന്നെ സാഹചര്യം മൂലും അത് ഒഴിവാക്കി. ഞാൻ ബി എ ഇംഗ്ലീഷ് ആരുന്നു എനിക്ക് ടീച്ചിങ്ങിനോട് എനി താല്പര്യല്ല.
ഉ ശരി എന്നാലും ഡിഗ്രി കിട്ടിയല്ലോ?
ആഹ് ഡിഗ്രി കി
ഇപ്പൊ ഡിഗ്രി ഒക്കെ നാല് വർഷ ആക്കിട്ടുണ്ടല്ലോ
ആഹ അന്നും ഇതുവരെ സെമസ്റ്റർ എക്സാം ആയതുകൊണ്ട് ഭയങ്കര ടഫായിയിരുന്നു ഇപ്പ തോന്നുന്ന സമസ്റ്റ എക്സ ഭയങ്കരാണ് സാധരണ വർഷത്തിലുള്ള എക്സാം ആണെങ്കിലും ഓക്കെയണ് എത്ര പേപ്പർ എഴുതിയ എടുക്കണം രണ്ട് മൂന്ന് പേപ്പറൊക്കെ പോയിന കേട്ടോ ഞാ അതൊക്കെ എഴുതി എടുത്തിന്നോ ഡിഗ്രിക്ക് ഫസ്റ്റ് സമ്മ സെക്ക സമ്മലൊക്കെ എഴുതി പോയിരുന്നു രണ്ട് വിഷ പിന്നെ അതൊക്കെ എഴുതിയടുത്തു പിന്നെ പഠിക്കണംന്നൊക്കെണ്ടന്
അപ്പ മാറ്റിവെച്ചുട്ടേ
ആ മാറ്റി വെച്ചു
ഉപ്പ ഇനിട്ടായി എന്താ എത്ര വയസ് ഏജന്റ്ന്നില്ല അപ്പ എത്ര ഏജ ആയാലും എല്ലരും അങ്ങനെ പോവണ്ട് ഡിഗ്രി കിട്ടിയതോണ്ടേ
ഡിഗ്രി കിട്ടിയാലും പോരാ ബാക്കിയുള്ളതിനി ഇപ്പോ ഡിഗ്രി മാത്രം പോരല്ലോ എന്തും നി അതിനനുസരിച്ചുള്ള എന്തെങ്കില
പിന്നെന്താ
പിന്നെ നല്ലതന്നെ എങ്ങനെ പോണം എന്നാ ഇക്കോട്ടെ ശരി ആ ഓക്കെ